ഹലോ ആഹ് കേൾക്കണ്ടോ
ആഹ് കേക്ണ്ട്
എന്തൊക്കാ വർത്താനം
സുഖാണ് അൽഹംദുലില്ലാ റാഹത്തായി പോകുന്നുണ്ട്
ആഹ് ചായൊടി ഒക്കെ കഴിഞ്ഞോ വൈന്നാരംആയില്ലേ
ചായ കുടിച്ചിട്ടൊന്നില്ല ഏഹ് ഞാന് മൂന്നേറ്റു നാല് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അതിന്റെ അത് കഴിഞ്ഞ് നാലേക്കാല് വരൊക്കെ ആവും
ഏഹ് ങ്ങള് എവടെ ങ്ങളെ വീട്ട്ക്ക് പോയോ
ആഹ് ഹസ്ബന്റ് വീട്ട്ക്ക് പോന്നു
ഏഹ് ഓലൊക്കെ കല്യാണം കഴിഞ്ഞ് പിന്നെ എപ്പളേ വന്ന്
ഇല്ല മക്കള് പോയിട്ടില്ല
ഉം
ഉമ്മീറ്റ ആ ടൈമിലേ വന്നെ
ഉം മക്കളൊക്കെ നിങ്ങളുടെ അടുത്ത് ഇല്ലേ അവിടെ നിന്നോ അല്ലേല്
ഇല്ല അവരൊക്കെ പോന്നു അവര് പോരണംന്ന് പററിഞ്ഞട്ടല്ലേ പോന്നുന്നത് ഇൻക്കൊരു സുഖം ഉണ്ടായിന്നീരാ അപ്പൊ അവർക്ക് പോരും വേണം അപ്പ അങ്ങനെ പോന്ന്
ആഹ് ശരിയായില്ലേ അപ്പോ വയറ് വേന
ആഹ് അത് ശരിയായി
ഉം പിന്നെന്താ ഒരു ഉസാറില്ലാത്തെ ഉറങ്ങേനി
അല്ല ചുമ്മാ വെറുതെ കടന്ന ക്ലാസ് ഒക്കെ കയിഞ്ഞിട്ട് ഈ ടൈമില് ഞൻ പ്രത്യേകി പണിയൊന്നുല്ല രാവിലെ തൊട്ട് ഉച്ച വരെ നല്ല പണിയായിരിക്കും പിന്നെ ഇവനിങ്ങിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല
ആഹ് കുട്ടിയളൊക്കെ എവിടെ എന്നിട്ട് പുറത്ത് കളിച്ചാൻ പോയോ
അഹ് മോന് നാല് മണി നോക്ക് ടൈമു നോക്കി നിക്കാവും കളിക്കാൻ പോവാൻ വേണ്ടിട്ട്
അതു തന്നെ ഞാനും വെയിലാറിയിട്ട് പുറത്തിടല്ലേ ഇപ്പോ മൂ എല്ലാത്തിനും പുറത്തു പോയി കളിച്ചാ പറഞ്ഞച്ചണ് ഇതുവരെ ഇങ്ങനെ പുറത്തിറങ്ങട്ടെന്ന് പറഞ്ഞ് കാത്ത് നിക്കേനി ബാങ്കിന്റെ സൗണ്ട് കേട്ടപ്പ സമയയിണ് പറഞ് പുറത്ത് പോയിപ്പോ
മോള ഇപ്പോ വിടിച്ച കടന്നപ്പറടുത്ത് കടന്നു മോളിപ്പ പിടിച്ചിട്ട് എന്റെ അടുത്ത് കടന്നാട്ട് ഉറങ്ങിപ്പോയി
ഏഹ് ഇങ്ങളിപ്പം ഇവിടം ആരള്ള വീട്ടിലിപ്പങ്ങള ഓല് മാത്രമേ ഉള്ളൂ കുട്ടിയളും
ആഹ് ഉമ്മ ഉപ്പ ഉണ്ട് ഹസ്ബൻ്റ് ഇമ്മപ്പ ഉണ്ട്
ഏഹ് എവിടെയാ ക കട്കാ
ഇപ്പ ഇപ്പക്ക് ലൈൻ വെള്ളം ഇണ്ടാവല്ലത് ലൈ വെള്ളം അടിക്ക്ന്ണ്ട് അതിന്റെ റീഡിങ് എടുക്കണൊക്കെ പണിയാണ്
ഏഹ്
അപ്പൊ ഇപ്പ അതിന് പോയി ഇമ്മ ഇവിടെ കടക്കുണ്ടായിരുന്നു ഉമ്മ നല്ല ഒർക്കായിരുന്നു അപ്പൊ താഴ്ത്ത ആരോ വന്ന മാതിരി ഏഹ്
ഹസ്ബന്റ് വിളിച്ചീനോ ചോയ്ച്ച
ആഹ് ഹസ്ബന്റ് വിളിചിന്നു ഇപ്പൊ നമ്മടെ വീട്ടത്തെ മാരിഒന്നും
ഉം ചായ കുടിച്ചില്ലേ
ചായ ഞങ്ങള് മഹ് രിപിക്ക ഉണ്ടാക്കാ മഹ് രിപിക്ക ഉണ്ടാക്കാ
ഏഹ് രാത്രിയേക്കുള്ള ഫുഡൊക്കെ രാവിലെ തന്നെ നോക്കൂഎകുല്ലേ
ആഹ് ആഹ് ഉമ്മാക്ക് ഷുഗർ ഉണ്ട് അപ്പൊ ഉമ്മ ഗോതമ്പിന്റെ കടി ഉണ്ടാക്കും
ഇതു് ഏഹ് ചപ്പാത്തി ഉണ്ടാക്കലേക്കൂല്ലേ
ചപ്പാത്തി ആഹ് രാവിലെ ഉണ്ടാക്കി വെച്ചതുണ്ട്
ഏഹ് ഫ്രിഡ്ജില് പരത്തിയാണ്ട് വെക്കലാ-
അതല്ല ഇന്ന് ചപ്പാത്തിയല്ലാ ഇന്ന്- കട്ടീൽ ഇങ്ങനെ പരത്തിയിട്ട് തേങ്ങക്കെ ഇട്ടിട്ട് അട ഉണ്ടാക്കൂല്ലേ.
ആഹ് ആഹ ആ അടല്ലേ അക്കൊ അതിലയ്ന് മധുരം ഉണ്ടാവൂല്ലേ. മധുരം ഇടൂലെ ശർക്കര- ഏഹ്
വെറും തേങ്ങ മാത്രം തേങ്ങ പിന്നെ- കൊഴച്ചിട്ട് എണ്ണേലും എങ്ങനെ പരത്തിട്ട്.
ആ ആ ആ പൊരിച്ചലോ.
ഇല്ല ചട്ടിയില് എണ്ണ ആക്കിട്ട് അങ്ങനെ എണ്ണ പരറ്റീട്ട് -
ആഹ് ആഹ് ആഹ് ചുട്ട് എടുക്കേ അപ്പോ പലേ ടൈപ്പും അട- ആവിൽ വേവിച്ചും അല്ലേ പൊരിച്ച് ഞങ്ങൾ പൊരിച്ചാ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങയിൽ ശർക്കരയ ഒക്കെ ഇട്ടാണ്ടേ.
ഉം..
ഉമ്മാക്ക് പിന്നെ അങ്ങനെ എണ്ണന്നും പറ്റേണ്ടാവില്ലല്ലേ. ഇമ്മ തന്നെ ഉണ്ടാക്കലാ ഉമ്മ തന്നെ ഉണ്ടാക്കല് ചോദിച്ചതാ-
ആ ഉമ്മ തന്നെ ഉമ്മാക്ക് ഉണ്ടാക്കും പിന്നെ ആ രാത്രി- വൈകുന്നേരം ചപ്പാത്തിയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കും.
ഉം.
അപ്പോ ക്ലാസ്സ്- പിന്നെ ഈ ഉച്ച ടൈമിൽ നമ്മൾ കിടക്കുന്ന ടൈമിലല്ലേ അപ്പോൾ ആ ടൈമിൽ ക്ലാസ്സ് വന്നപ്പോ-
അതന്നെ ഇന്ക്കും അങ്ങനെ ഞാൻ- കുട്ടീനെ ഓൺലൈനിൽ ചേർതിയപ്പോ ക്ലസ്റ്റിന് ചേർതിയപ്പോ ഉറങ്ങാൻ കഴിയൂ ലേനീ. മൂന്നണി വരെ ആയിനു. അപോത്തി പിന്നെ ബാങ്ക് കൊടുക്കും പിന്നെ ഉറങ്ങാൻ കഴിലുല്ലോ ചോർ ഒ ക്കെ- തിന്ന് രണ്ടുമണി ആയപ്പത്തേക്കും ക്ലാസ് തുടങ്ങി പിന്നെ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങാനും കഴിയൂല്ല. ക്ലാസ് തീരുവോളം വെക്കേഷനിൽ ഒന്നും ഉച്ചയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല.
ഉം ഉം..
ഉം ഞായറാഴ്ച്ച മാത്രേ ലീവൊള്ളൂ നീ സൺഡേ ലീവല്ലേ.
ആഹ് സൺഡേ ലീവാണ് പക്ഷേ ഞാൻ സൺഡേ കഴിഞ്ഞ സൺഡേ എട്ത്തിട്ട്ണ്ട്.
ആഹ് ചെലപ്പ അങ്ങനെ എന്തേലും ഒഴിവ്ണ്ടെങ്കി സൺഡേയും എടുക്കലുണ്ട്. കുട്ട്യേള്ണ്ടോ?
ഇഞ്ഞ്പ്പ പിന്നെ സ്കൂള് തൊറക്കുമ്പോത്തിന് ആവണ്ടേ. കയ്യണ്ടെ കര്തിയിട്ട് ഇന്നാലും കയ്യൊന്നുല്ല സ്കൂള് തൊറന്നാലും നാല് ക്ലാസും കൂട്യാവും ഇണ്ടാവും
ഇപ്പള്ള ഈ ക്ലാസ്സ് ക്കുമ്പയിന്ള്ളതെ ഈ ടിപ്സൊക്കെ ഇങ്ങനെ ആര് ഇങ്ങനെ ആരെ ഇങ്ങനെ കിട്ട്ണത്.
എനിക്ക് ട്രെയിനിങ് ആദ്യം തന്നീനു
അപ്പോ ട്രെയിനിങ്ങിന് ഇങ്ങക്ക് ഓരോന്ന് വിട്ടെര ഓര് ഓല് ഓരോന്ന് ഇങ്ങനെ കാണിച്ചെരല്ലോ വീഡിയോസും ചീട്ടൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങൾക്ക് ആരെ വിട്ട് തര്ണതേക്കും ലേ
ആഹ് ട്രെയിനിങ് വേറെ ട്രെയിനിങ് വേറെ ടീച്ചറ് ക്ലാസ്ട്ത്ത് തരും.
ആഹ് അപ്പം ആ ടീച്ചറ് ചെ ചെ സെന്റെയ്യ്ണതേക്കും ലേ ഇതൊക്കെ. ഓല് ഓരോ പാർട്ട് പാർട്ട് ആയിട്ടാണല്ലോ സബ് ഷനായിട്ട് ഇങ്ങനെ ചെയ്യല് ക്ലാസ്സ്ട്ക്കല് ഉം
അതാ ടീച്ചറെ കൂടെ ഞങ്ങള് ചെയ്യും പിന്നെ അത് കുട്ട്യേൾക്ക് കാണിച്ച് കൊടുക്കും അങ്ങനെ
ആഹ് ഇങ്ങള് ഇത് ഏത് സ് എങ്ങനെയാണ് പരിചയപ്പെട്ടത് ഇങ്ങനെ ഇങ്ങള് പഠിച്ചിറങ്ങിയതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഓൺലൈനായിട്ട് ചേറ് ഇതാക്കിയതാ ടീച്ചിങ്ങ്
ആഹ് ഞാന് എന്റെ സിസ്റ്റർ ഇതില് വർക്കെയ്യ്ണ്ട് സിഎംവിഎമ്മില് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇതില് ഓളതില് പ്രൊമോട്ടറായിട്ട് കേറിയതാ
പഠിച്ച് എറങ്ങിയതല്ലേ ആ ഒരു സർട്ടിഫിക്കറ്റോണ്ടല്ലേ ഇങ്ങള് ഇതില് പഠിപ്പിക്ക്ണത്.
അല്ലല്ല
ഏഹ് ബി ഇതൊക്കെട്ത്ത്ണോ ബിഎഡോക്കെ ഇട്ത്ത്ണോ
അല്ല ഞാന് അയിന് പഠിപ്പിക്ക്ണത് ഡ്രോയിങ്ങാണ്
ആഹ് ആഹ് ഡ്രോയിങ്ങാലേ ആഹ് ഈ ഒരു ഇന്ന് ഇതിന്റെ മുന്നെ ഒരാള് വിളിച്ചീനി അപ്പ ഓല് പറഞ്ഞ് ഹിന്ദിൻ്റെ ഞാൻ ഹിന്ദിയാണ് വിചാരിച്ചിരിക്ക
ഇല്ല ഞാന് ഹിന്ദി അല്ല ഞാന് ഡ്രോയിങ്ങാണ്
ആഹ്
അത് ഈ വെക്കേഷനിലെ കുട്ട്യേള് ഇണ്ടാവൊള്ളു
അത് പിന്നെ ഡ്രോയിങ്ങാവുമ്പോ പിന്നെ കൊറച്ച് മുന്നേ കൊറച്ച് പരിചയ മാണല്ലോലേ ഇങ്ങള് ആദ്യേ പഠി
ആഹ് ഞാൻ ചെറ്പ്പത്തിലേ വ വരച്ചീനു ഇപ്പൊ കല്യാണം കഴിഞ്ഞാരെക്കെ അതി അതിമ്മേ
പിക്ച്ചറൊക്കെ നോക്കിപ്പോ ഞമ്മളൊക്കെ ചി ഫോട്ടോ തന്നാ അങ്ങനെ വരയ്ക്കോ
ഇല്ല ഇല്ല അത്രൊന്നും കഴിവ്
ഏഹ് ചെറ്യേ ചെറ്യേ ഡ്രോയിങ്ലേ
കുട്ടി ചെറ്യേ കുട്ട്യേള്ക്കൊക്കെ വരച്ചോട്ക്കാന് അങ്ങനെ കഴി
ആഹ് ആഹ്
ഇത് ചെറ്യേ പത്ത് വയസ്സിന്റെ താഴെള്ള കുട്ട്യേള്ല്ലേ വേറെ
ആഹ് വെല്ല്യ വെല്ല്യ പിച്ചേഴ്സൊന്നും ഉണ്ടാവൂല ലേ
ഉം ചെറിയ ചെറിയ പിക്ച്ചറ്
ഉം ഇനിയിപ്പോ രാത്രിണ്ടോ ഏഴ്ണിക്ക്ത് ഉണ്ടോ ക്ലാസ്
ഇല്ല ഇല്ല ഇപ്പൊ സെക്കൻഡ് മന്ത് ഒര് ബേച്ചായിട്ടാ എട്ക്ക്ണെ കുട്ട്യേള് കൊറവാണ് പത്ത് കുട്ട്യേളോള്ളു
ആഹ് ആഹ് ആഹ് ഒറ്റ ക്ലാസില് പത്ത് കുട്ട്യേള്ലേ
ഉം സാലറിയും കുറവാ ഇപ്പൊ
ആഹ് ആഹ് രണ്ട് വെച്ചായിട്ട് ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാവും
ഉം അപ്പൊ അതിനനുസരിച്ച് കുട്ടികള് ഉണ്ടാവും ഇരുപത്തിനാല് സ്റ്റുഡ
ക്ലാസ് എന്നാ കഴിയാ
ക്ലാസ് ഇപ്പൊ പത്ത് ക്ലാസ് ആയിട്ടുള്ളൂ ഇരുപത്താറിന്റെ ക്ലാസ് കൊടുക്കണം
അപ്പൊ ഇനി വെക്കേഷനിൽ തീരൂല
തീർന്നിട്ടില്ലെങ്കിൽ രാത്രി എടുക്കേണ്ടി വരും കുറച്ച് ദിവസം ഈ പെരുന്നാൾ ലീവ് പറഞ്ഞിട്ട് ഒരു ലീവ് വരണില്ലേ
ആഹ് തൊ ഈ ഞാ ഞായറാഴ്ച പൂട്ടും മദ്രസൊക്കെ പൂട്ടും
ആഹ് അതല്ല ഞാന് ക്ലാസ് എടുക്കുമ്പോ എന്തായാലും പെരുന്നാൾക്ക് ഒരു ദിവസമെങ്കിലും ലീവ് എടുക്കേണ്ടി വരും കുട്ടിയോള് സമ്മതിക്കൂല അവ എക്ക് പെരുന്നാൾ എനിക്ക് പെരാളാണെങ്കിൽ ഉടുക്കാൻ തന്നെ പൂതി
ഉം ഉം കുട്ടിയോക്കും വേണ്ടേ ഒരു ഇതേ പിന്നെ ഓല് ഇപ്പൊ പലേ എടുത്തും ആയിരിക്കൂല്ലോ
ആഹ് ആഹ് ട്രിപ്പ്‌ ഒക്കെ പോയിട്ടുണ്ടാവും എന്നാൽ തന്നെ പത്ത് കു ട്ടികളെ അടുത്ത കുട്ടികൾ ജോയിൻ ആയിട്ടുള്ളൂ
ഉം വെക്കേഷനലിൽ അങ്ങനെ ഞങ്ങൾ ഞാ തന്നെപ്പോൾ രണ്ട് ദിവസത്തിനുള്ള ചേർത്തിയിട്ട് ഓനിപ്പോൾ ഒരാഴ്ചയിലേറെ ലീവ് ഉണ്ടാകും കാരണം അവിടെയും ഇവിടെയും പോകുമ്പോഴും പിന്നെ ടൈം എടക്ക് ഉറങ്ങി പോകും ചിലപ്പോൾ ഫോണ് ചാർജ് ആവും അങ്ങനെ കൊറേ ക്ലാസ്സ് മിസായി പിന്നെ അതിന് പകരം ഞാൻ രാത്രി കേറും മിസ്സ്‌ ആവുമ്പോ
ആഹ് ആഹ്
ഉം
ഇതിപ്പോ രാത്രി ഇല്ലല്ലോ ഒരു ടൈമിലല്ലേ ഉള്ളൂ
ഉം ഉം പകരം കയറാനും കഴിയൂല്ല അല്ലേ
എനിക്ക് രാത്രി എടുക്കാനൊക്കെ ഇഷ്ടവാ അപ്പോൾ ചില കുട്ടികൾക്ക് രാത്രി വേറെ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്
ഉം നിങ്ങളിന്ന് ഡ്രസ്സ് ഒക്കെ എടുത്തോ പെരുന്നാക്കായിട്ട്
ഇല്ല
എടുക്കണെങ്കി
എടുത്തില്ല മോനക്ക് ഒരു ഷർട്ട് എടുത്തു ടീ ഷർട്ട് എടുത്തു
ആഹ് നിങ്ങള് എടുക്കുണ്ടോ
അപ്പോ പോവാ അല്ലല്ല ഞാൻ എടുത്തിട്ടില്ല
ഉം ഞാനും എടുത്തിട്ടില്ല ഇ പ്രാവശ്യം അങ്ങനെ ഓൺലൈനില് ചുരിദാർ വാങ്ങീനേ
ഉം എന്താ റേറ്റ്
ഓൺലൈന് വാങ്ങിയേന് അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ഒരു അനാർക്കലി അങ്ങിതാ മി മിന്ത്രെന്നെ
ഏതിലാ വാങ്ങല് ഓൺലൈനില്
ഞാൻ മീശോന്നും മിന്ത്രേന്നും ഒക്കെ വാങ്ങും മീഷോന്നാണ് സാധാരണ അങ്ങനെ ഇതിങ്ങനെ കാക്ഷ്വലായിട്ടുള്ളതൊക്കെ വാങ്ങണോന്നുണ്ടെങ്കിൽ തോനെ വാങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ മീഷോന്ന് വാങ്ങും കുട്ടികൾക്ക് ഉള്ളതൊക്കെ അങ്ങനെ വീട്ടന്നുള്ളവർക്ക് മീശോന്നാ വങ്ങല് ഇപ്പ മോ ക്ക് ഒന്ന് ഓർഡർ ചെയ്തന്ന് പെരുന്നാൾകേക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇവിടടുത്ത് കൊണ്ടോട്ടി എത്തീണ് എത്തീട്ടില്ല ഉം
അത് പെട്ടെന്ന് കിട്ടൂലല്ലോ മീശോയില് ഞാനും മീശോല് തന്നെ ഓർഡർ ചെയ്യല്
ഉം പ്പൊ ആഹ് ഒരാഴ്ച രണ്ടാഴ്ച ഒരു ഗ്യാപ്പ്ണ്ടാവും. കിട്ടാന് ചെലപ്പോം ഇന്റതൊക്കെ വേഗം ഡേറ്റിന് ഡെലിവറി ഡേറ്റിന് മുന്നേന്നെ കിട്ടല്ണ്ട്. നമ്മള് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യ്ണായോണ്ട് അല്ല മറ്റേ ഓൺലൈനില് പേയ്മെൻ ൻ്റെയ്യ്ണോണ്ടേ
ഓൺലൈല് അപ്പൊ കൊറച്ച് ക്യാഷ് കൊറവല്ലേ എന്റെ ഫോണില് ജി പേ ഇല്ലാത്തോണ്ട് ഞാന് ക്യാഷ്
ഉം എ റ്റും നല്ലത് മറ്റേതാ ഓ ഓൺലൈല് ചെയ്യണ നല്ല വ്യത്യാസണ്ടാവും പൈസക്ക്.
ആഹ് നല്ല വ്യത്യാസണ്ട് ഇൻക്ക് തോന്നലില്ല പക്ഷെ ഇതില്ലാത്തൊണ്ടെന്നെ
ഉം ഞാന് കയ്യ്ണതും നല്ല കൈ ഉം ഗൂഗിൾ പേയിലില്ലെങ്കിലൊള്ളൂ ഗൂഗിൾ പേയിൽ പൈസ ആയിട്ടേ പിന്നെ ഓൺലൈല് ഓർഡർ ചെയ്യൊള്ളൂ കാരണം വെറ്തെ അത്രയ്ക്ക് മാക്സിമം കൊർച്ച് കൊർച്ചല്ലേ അമ്മള് നോക്ക.
ഉം ഞാനതേപോലെ ഇതാ ഇപ്പൊ രണ്ട് വ് വീട്ട്ന്ന്ടാന് രണ്ട് ചുരിദാറ് ഇതാക്കിക്ക്ണ് അതില് കണ്ടപ്പോ ഞാനയ്ല് നോക്കുമ്പൊ ഇരുന്നൂറ്റ്യൊക്കെ സംതിങ് ഇരുന്നൂറ്റി ഒക്കെ പിന്നെ നോക്കുമ്പോ കാശ് ഓൺ ഡെലി വറി മുന്നൂറായി
ആഹ് അതെന്നെ പിന്നെ അതൊല്ല നമ്മളിപ്പം റെയ്റ്റ് കണ്ടാണ്ട് വേം ഇട്ക്കുമ്പം പിന്നെ സെയസ് കൂട്ടുമ്പോളും റേറ്റ് കൂടും കുട്ട്യോൾതൊക്കെങ്ങനെ വയസ്സ് കൂട്ടുമ്പളും റെയ്റ്റ് കൂടും ഉം പ്പം കൊറെ കാലം ഔട്ട് ഓഫ് സ്റ്റോക്കേനി ഇപ്പ സ്റ്റോക്ക് വന്നപ്പോ ഞാൻ പിന്നെ വേം ചെയ്തതാ കുട്ട്യെൾത് നല്ലൊരു സാനം ഡെനിന്റെ ഡനിൻ ന്റെ ഫ്രോക്കും പാന്റും അങ്ങനായിട്ട് ഏഹ്
കുട്ട്യേൾ തെന്താന്നാ ചോയ്ച്ചേ?
അതെന്യൊരു ഫ്രോക്കും പാൻ്റ്വായിട്ട്ള്ളത് ഡെനീന്റെ സ്കേർട്ടും പാന്റും
ഉം
നല്ല ഭംഗിണ്ട് ഡനിൻ്റായോണ്ട് ഇങ്ങൻത്തെ ഇതിന് മുന്നൊക്കെ ഞാൻ അയ്‌ലെന്നെ വാങ്ങല്. ഇനിം മോൻക്കും ഇൻക്കും വാങ്ങാണ്ട് ഇൻക്കുള്ളതും ഇക്കുള്ളതും ഓൺലൈല്ന്ന് വാങ്ങി പെര്ന്നാക്കക്ക് സ്കൂൾക്ക്ള്ളാധാനങ്ങളൊക്കെ വാങ്ങി.
ഉം ഞാന് എനിക്ക് വീട്ട്ന്ന്ടാൻ കോട്ടൻ്റെ ചുരിദാറ് വാങ്ങി അതോണ്ട് അഡ്ജസ്റ്റെയ്യാചാര്ച്ച് ഇനി രണ്ടു മാസം കഴിഞ്ഞിട്ട് ഹൗസ് വാർമിംഗ് ചെയ്യാണ്ട്. അപ്പൊ ക്കെ ഡ്രസ്സ് ട്ക്കാ കര്തിട്ട്.
ഇങ്ങൾതോ?
ആഹ്
ആഹ് പണികളൊക്കെ കഴിയാനായോ എല്ലാ പണിം നലെടെലൊക്കെ കഴിഞ്ഞോ?
നല കൊർച്ചനായി കഴിഞ്ഞിട്ട് ഇ
ഉം